ഹലോ
ആഹ കേൾക്കുന്നുണ്ടോ
ഓകേക്ണ്ട്
സുഖാണോ
ആ സുഖാണ്
ജോലിയൊക്കെ ആയോ
ഉ ഇല്ലേ ഞാനിവിടെ പാത്രം കേയ്ക താണ് പാത്രം കൊറച്ചൊക്കെ കഴുകി വെച്ചു ഇപ്പൊ ദിവസം കൂടിള്ളൂ അടുക്കളയത്തെ പണികളെള്ളൂ ഇഞ്
ആഹാ ആഹാരൊക്കെ കഴിച്ചായിരുന്നോ
ആ ഓ വന്താ കുട്ടി ആ പത്ത പത്ത മണി വരെള്ളൂ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ഹലോ ആ പത്തും ആ ഓ ആ കിണ്ട്ണ്ട് മഴ ഇതുവരെ വെയിലായിരുന്നു ഞാൻ കൊറെ ഡ്രസ്സ് അലക്കിട്ടീനി ഇപ്പൊതാക്കണ മഴ വരാ ഒരുങ്ങഹ
ഇവിടെ അങ്ങനെ തന്നെ മഴ വരുന്നു പോണു വെയിൽ വരുന്നു പോണു
ആഹ ആഹ നല്ല വെയിലേ ഞാന് മിറ്റ അടി ച്ചേരി വിയർത്ത് ഇവിടെ ഫാനിൻന്റെ ചോട്ടിലിരുന്നതനി എന്നോട്ട് പിന്നെ പോയണ്ടാ ചിക്കിയത് ആഹ അപ്പോത്തിന് പിന്നെ വെയില് ആഹ്
ആഹ അത് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിക്കല്ലേ ഇനി കൊറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും
അങ്ങനെ ആയിരിക്കും ആഹ അപ്പൊ ഫ്രീയാ
ആഹ് ഇപ്പൊ ചുമ്മാ ഇരിക്കയാ ആഹ എല്ലാരും പോയി ആ അല്ല ഇവിടെ ഇന്ന് കറണ്ടില്ല അപ്പോഴത്തേക്ക
ആ ആ ആ ആ വെള്ള വെള്ളല്ല എന്നിട്ട് മോട്ടർ ഇടാൻ മറന്നോ
വെള്ളമൊക്കെുണ്ട് ഏ അല്ലാതെ അ ആ അല്ല വെള്ളം ഉണ്ട് അടുക്കളയിലേ മിക്സിയൊക്കെ ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ? അങ്ങനെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്ക വരു മണി ആവോ ഒന്ന് കറണ്ട് വരാ ഇൻവേർട്ടർ ഇല്ലേ ഇവിടെ
ആയ് ശരി ആ
ഞങ്ങള് ഇവിടെ വാടക ക്കാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ആ പിന്നെ എ ആ ആ ഞാനില്ല ജോലിക്ക് പോകുന്നില്ല തയ്ക്കുന്നുണ്ട്. അ വീട്ടീല് തയ്ക്കും. ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സാ ണ് പഠിച്ചത് അപ്പൊ വീട്ടിൽ എനിക്ക് ആവശ്യത്തിന് തയ തക്കും പുറത്തും അത്യാവശ്യം തയ്ക്കും ബ്ലൗസ് പോയിട്ടൊക്കെ തയ്ക്കാറുണ്ട് ഇയാളാണ്
ഞാന എന്താ അതന്നെ ഉ എന്താ വീട്ടിൽ ഇന്റെ ആവശ്യത്തിനുള്ളതൊക്കെ തയ്കും ഉം യൂണിഫോമന്നും അടിക്കൊന്ന അടിക്കാറില്ല. ക്കെ നിങ്ങള് യൂണിഫോമക്കെ അ ടിക്കുവോ ആ ആ പാടോലെ ആ അയിന്റെ കോളറ ല്ലേ? ആ
അതൊണ്ട് പിന്നെ അല്ലാതെ ചുരിദാർ, മിഡി, അങ്ങനെ എല്ലാം തൈ പ്പ അവടെ അങ്ങനെയൊക്കെ എന്റെ ബ്ലൗസ് ആയാലും ഞാൻ പൊറത്താ കൊടുക്ക.
ആയ് ശെരി.
ഹ്മ്.
ത് ന്റത് പട് പട്ച്ചീല വെട്ടി തന്നാലടിക്കാ മതിലെ
അല്ലേ എനിക്ക അറിയാം അത് പഠിച്ചിട്ടുംണ്ട് കൊറെ തവണ തൈച്ചുട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പുതിയ നല്ല സാരിയൊക്കെ എടുക്കുമ്പോ ത ക്കെ ഒരു മടി കാണും എന്തെങ്കിലും ഫാൾട്ട് വന്നാലോന്ന് അതൊണ്ട് പൊറത്ത് കൊടുക്കും.
അയ് ശെരി ആ
ഉം
ന്നെ എന്താ ഒയിവു സമയം ങ്ങനെ അടിച്ച് ഇതാക്കുലെ? ർച്ച് സമയം കൈ അങ്ങനെ ആ ആ ആ ആ ആ ആ ആ
പിന്നെ അവനെ പഠിപ്പിക്ക്യ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമ്പോ സമയം പോവും.
എന്താ മ് വർക്കൊക്കെ ചെയ്യ ഒ ഓ മോന് ചെയ്യോ ഒറ്റക്ക് ചെയ്യോ അതോ? ആ ചെർതാണല്ലേ ആ ശരി ആ. ആ ശെരി.
പിന്നെ ഇയാളെ മക്കളൊക്കെ പോയോ?
ആ മക്കളൊക്കെ പോയി.
ഉം.
പ്പൊ ഫ്രീ ആണ് ഫ്രീ ആണ്ന്ന് പറഞ്ഞാല് ഉം അടുക്കളേല് കൊറെേ ജൊ ഒത്തിരി ജോ ലിണ്ട് അപ്പൊ ഞാന് അവിടെ ത്രം കഴുകിയപ്പൊ റേഞ്ച്ട്ട്ണ്ല്ല അപ്പൊ ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കാണ് ഏ.
അടുക്കളേല് ആ
കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമു
അയ് ശെരി ആ.
ഉം.
ങ്ങള് എന്താ തീലെ എന്താ? ഇങ്ങനെ ലോഡ്ജ് ഇങ്ങനെ മ് തട്ട് തട്ട്ള്ളതീലാണോ? അതോ ഒറ്റക്കൊരു ത് തീലാണോ? ആ ഒറ്റക്ക് ഒറ്റക്ക് ള്ള വീട്ട്ൽ ആഹ് ഐ ശെരി ആഹ. അപ്പൊ ഒരു സുഖം ന്താ ഒരു പ്രൈവ
ആഹ് ഇതൊരു മ് ആ പ്രൈവസി ഇൻ ഞങ്ങക്ക് ഇതാണ് ഷ്ട്ടം ഫ്ലാറ്റ് അല്ലെങ്കി ആഹ് അട് പ്പഴും ബെഹളും അങ്ങനെക്കെയിരിക്കും ഇതാകുമ്പോ കൊയപ്പരിക്കും ആഹ്. പിന്നെ കൃഷി എന്തെലും ണ്ടോ അവിടെ?
ഇല്ല കൃഷിയൊന്നില്ല കൃഷി എ ഞാനിപ്പ നോക്കെ ന്റെ ഞാനിവിടെ ന്താ ഒരു കക്കരിക്കങ്ങനെ. സൊ തനിയെ ഇണ്ടായിനി അയിമല് രണ്ട് മൂന്നിസം മുന്നേ കായി ണ്ടായിരുന്നു. ഇപ്പഹ് പോയോക്കുമ്പോ അയിമെ കാണല്ല.
ഹാഹാ അത് നമ്മളീ കെ അടുക്കളേൽ ജോലി ചെയ്തിട്ട് വേസ് ക്കെ എടുത്തിടുമ്പോഴത്തേക്കും അങ്ങനെ പൊ
അങ്ങനെ തന്നെ ണ്ടായതാണ് ഞാന് ഒരു മാവുന്തെയ്യ്ന് ഇട്ട് കൊട് ത്ത് വളം മ് വളത്തിൽ ണ്ടായതേര്ന്ന് ന്നട്ട് ആ ന്തോ എന്തോ തിന്ന് പോയിനി പൈയെന്തോ കായ്. മഴ കാരണേ നല്ല മയല്ലേ അപ്പൊ ചീഞ്ഞ് പോയതാവും. കീഞ്ഞങ്ങനെ എ എന്ത്?
അല്ല അങ്ങനെയാവുവാ ഞങ്ങക്ക് ഇവിടെ ഉണ്ട് കൃഷിയുണ്ട് കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് വീട്ടിലത്തെ ഒക്കെ ആവശ്യത്തിന് കിട്ടാറുണ്ട്
ആഹ്
ഉം കത്തിരിക്ക, വഴുതനം, അങ്ങനെ പയറ് വെണ്ടക്ക ആഹ് ടേസ്റ്റ് വ്യത്യാസവും കാണും രുചിക്കും വ്യത്യാസമുണ്ട് പുറത്ത്നിന്ന് വാങ്ങുന്നതും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും
ആഹ് ശരി ആഹ്
ചുമ്മാ വീട്ടില് സമയം പോവാതിരിക്കുമ്പോ അങ്ങനെ
ആഹ് ആഹ് ആഹ് അയിന് ഈ മണ്ണ് മണ്ണൊക്കെ മണ്ണൊക്കെ എങ്ങനെയാ അതോ മുറ്റത്ത് തനിയെ കുഴിച്ചിട്ടതാണോ അതോ എന്തിലോ
അല്ല ഇവിടെ അത് ഉം ഇവിടത്തെ ഈ വീടിന്റെ മുറ്റത്താണെങ്കിൽ സിമന്റ് ആണ് ഒരു സൈഡിൽ കുറച്ച് മണ്ണാണ് അപ്പം ആ മണ്ണുള്ള ഭാഗത്ത് ചെയ്യും പിന്നെ കൊറേയൊക്കെ ആഹ് ആഹ് പിന്നെ കൊറേ ചാക്ക് കാണ് ചാക്ക് കിട്ടും ചാക്കിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ ടെറസിലൊക്കെ വെക്കും അങ്ങനെ ആഹ്
ടെറസില് വെക്കിയുണ്ടെങ്കിലും മറ്റേ ഇത് കുഴിച്ചിട്ടൂടെ? അടാ ഇപ്പം എല്ലാരും എന്താപ്പ അതിന്റെ പേരെക്കെ കിട്ടണില്ല എന്താ മ മറ്റേ ആ മുള്ളിന്റെ പോലെ ഇതൊന്നുണ്ടല്ലോ നിലവാണ് അല്ല ആഹ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട്
കുറേ വീഡിയോസ് ഒക്കെ കാണുമ്പം ഇങ്ങനെ വിചാരിക്കും നട്ട് നോക്കാം അങ്ങനെയെന്ന് പക്ഷെ എല്ലായിടത്തും കായ്ക്കുന്നുണ്ട്
ഇണ്ട്ണ്ട് ഇപ്പൊ കായ്ക്കണ ഒരു സീസൺ ആണ് ഏയ് അയിന്റെ ഒരു ചെറിയൊരു കഷ്ണം ആഹ് ഉണ്ട് ആഹ് പക്ഷെ ഇണ്ടവടെ ഇവിടെയേ ഇവിടെ തറവാട്ടിലുണ്ട് ഉമ്മ ഉണ്ടാക്കാറുണ്ട് അയിമ്മേ നറയെ കായുണ്ട് നല്ല വെയിലുണ്ട് ന്നിട്ട് ഞാൻ അയിന്റെ ഒരു കഷ്ണപ്പെടുന്നുണ്ടോന്ന് കുയിച്ചിട്ട് എനിക്ക് വ്ട് വെയില് കുറവാണേ
ഇപ്പം എവിടെ നോക്കിയാലും റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും തന്നെ മാങ്ങയുടെയും ചക്കയുടെയും സീസൺ കഴിഞ്ഞ്
ഇപ്പം മാങ്ങ മാങ്ങ അത്രായിട്ട് ശ്രദ്ധിക്കാറില്ല മാങ്ങേ ഇപ്പൊ റ റംബൂട്ടാൻ ഉണ്ടോന്ന് നോക്കുള്ളൂ
നോക്കുള്ളൂ ഞങ്ങക്ക്‌ ഇവിടെ ടെറസിന്റെ മുകളില് അതായത് അപ്പുറത്തെ വീ പക്ഷെ അതിന്റെ കൊമ്പ് മൊത്തം കെടക്കുന്നെ നിങ്ങള ടെറസില് അപ്പം മാങ്ങ ഒര് തരത്തില് നോക്കിയാ നെറയെ മാ പിന്നെ ഇതെല്ലാം പഴുത്ത് പഴുത്ത് വീണും വൃ ത്തി കേടാവുന്നുണ്ട് ഉം പിന്നെ കൊഴപ്പില്ല അത് ഇപ്പം എല്ലാം
കുറഞ്ഞു മാങ്ങയൊക്കെ
ശരി ആ മാങ്ങ മാങ്ങ സീസൺ കഴിഞ്ഞല്ലോ ചക്ക കിട്ടാറുണ്ടോ ചക്ക കിട്ടാറ്ണ്ടോ
ആഹ് ച ആ ചക്ക എന്റെ അമ്മയുടെ വീ ട്ടിലാണ് അവിടെയാണ് ചക്ക ഉള്ളത് അപ്പം ഞാൻ ആവശ്യത്തിന് അവിടെയൊക്കെ പോവുമ്പോ എട്
ആഹ് ആഹ് ശരി
നിങ്ങള് ച ഞെ തെങ്ങും ഇല്ല അങ്ങനെ തെങ്ങ് തേങ്ങയൊക്കെ ആണെങ്കിലും വീട്ടി അവിടന്നാണ് എടുത്തിട്ട് വരണെ അല്ലെങ്കി കടേന്ന് വാങ്ങും
ആഹ്
പഴുത്തതും പച്ചയൊക്കെ കിട്ടാ ഇപ്പ കുറഞ്ഞ് എടക്ക് ഭയങ്കര വെലയായിരുന്നു നല്ല വെ ലയായിരുന്നു ആഹ് അപ്പഴത്തേക്ക് എണ്ണക്കും ഒക്കെ ഭയങ്കര വെല ആയിരുന്നല്ലോ
ഇപ്പം ഉം തേങ്ങക്കൊക്കെ വെല കുറഞ്ഞിനി ഇപ്പൊ കൊറച്ച് കൂടീലേ ഇതിന് ഇതിന്റെ മുന്നേ കുറച്ച് നല്ല കുറവായിരുന്നു ലേ
ആ എടക്ക് കൊറഞ്ഞിട്ട് ഇപ്പൊ കൊറച്ച് കൂടി ഈ സ്വർണത്തിന്റെയെക്കെ കാര് ചെയ്യും പോലെ കുറഞ്ഞും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും.
പക്ഷെ എന്ത് ഇപ്പൊ പിടുത്തം വിട്ട വിലയായിരുന്നു അല്ലല്ലേ ആറും മുപ്പത്തിയൊക്കൊയില്ലേ എഴുപത് അത്രക്കായില്ലായിരുന്നോ തേങ്ങക്ക്.
ആഹ് ആഹ് അതിനും മേലെ വന്നിട്ടുണ്ട്.
തന്നെ ആഹ് ശരി.
ആഹ്.
ക്ക് പിന്നെ ഇവിടെ വാങ്ങണ്ട ആവശ്യം വരെല്ല അങ്ങനെ ആഹ് ആഹ് ആഹ്. ത്തെ വീട്ടിലുണ്ട് വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്.
ആഹാ പൊറത്ത് കൊടുക്കുവോ അതോ വീട്ടിലോണ്ടാക്കെഒള്ളോ
വീട്ടിലുണ്ടാക്കാറുള്ളൂ അത്രേണ്ടകിട്ടുള്ളൂ
ആഹ് ആഹ് വീട്ടിലെ എല്ലാം യൂസിനും തികയോ?
ഓ അയിൻ പത്ത് ലിറ്ററൊക്കെ വാട്ടും മൂന്ന് മാസം കൂടുമ്പോ ആഹ് ആഹ് ആഹ്.
ഓ അങ്ങനെ അപ്പൊ കറികൾക്കും എല്ലാത്തിനും വെളി
വെളിച്ചെണ്ണ എടുക്കും പിന്നെ എന്താന്ന് വെച്ചാല് മീൻ പൊരിക്കാന് ഞങ്ങള് ഉം ഹസ്ബൻറ്റിന്റെ. ഇവിടെല്ലാം ഞാൻ ഓയിലാ എടുക്കാറ് എന്നാലേ ഈ വെളിച്ചെണ്ണ തികയുള്ളുന്ന് വിചാരിച്ചിട്ട്.
ഞാൻ ഇവിടെ കടെന്നാണ് വാങ്ങണെ എന്നാലും ഈ പൊരിക്കുന്നതിന ഒക്കെ ഞാൻ സൺഫ്ലവർ എന്തെലും എടുത്തിട്ട് ഈ താളിക്കുന്ന എല്ലാ
വെളിച്ചെണ്ണ എടുക്കും ആഹ് ആഹ് എ ഏത് വെളിച്ചെണ്ണയാ യുറാക്ക യുറാക്കാന്റെതോ ഏതാണ്.
അങ്ങനെ അല്ല മാങ്ങ മാറി മാറി തേങ്ങ വെളിച്ചെണ്ണ വാങ്ങും പിന്നെ ഇവിടെ മില്ല്
ആഹ് അപ്പൊ പിന്നെ ആ അതാ അപ്പൊ കൊഴപ്പില്ലല്ലേ. അതെ എന്താണെന്നോ ചെല വെളിച്ചെണ്ണക്കും എന്തോ ഒരു ഇതാണല്ലോ? ഒര് എ
ചേർന്നതാണ്. ആഹ് ഇപ്പൊ എണ്ണ ഒക്കെ മിക്ക സ്ഥലത്ത് വാങ്ങിയാലും മ
ആഹ് ആഹ് ആഹ് പിന്നെ മില്ലിന്ന് എ ത്ര പൈസ കൊടുത്ത്‌ നേരമില്ലന്ന് വാങ്ങണതാനല്ല നമ്മള് നമ്മള് യൂസ് ചെയ്യണോടുത്ത് കുറച്ചാ മതിയല്ലോ അങ്ങനെ ഉണ്ടല്ലോ ആഹ്.
ഇപ്പം ഇനി ഇനി വീട്ടിലൊന്ന് വീട്ടില് ഞങ്ങളടെ അവിടെ വീട്ടില് നിറയെ തെങ്ങുണ്ട്. അപ്പൊ ഇനി കൊറച്ച് തേങ്ങ എടുത്ത് ഇതുപോലെ ആട്ടി നോക്കണന്നുണ്ട്. ഉ ആഹ് ശരിയടാ ഞാൻ പിന്നെ വിളിക്കാവെ ആഹ ശരി